ഹലോ
നമസ്കാരം
ആ കേക്കാം പറ്റുന്നുണ്ടോ
കേക്കാൻ പറ്റുന്നുണ്ടല്ലോ
ആ ഇങ്ങോട്ടൊക്കെയോ ഭയങ്കര മഴയ അങ്ങോട്ട് മഴയുണ്ടോ
ഇവടെ നല്ല മഴയാന്ന് രാവിലെ തൊട്ട് ആകെ മൂടിക്കിടക്കായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോ ന നല്ല മഴയായി
ആ ഇങ്ങോട്ടേക്കു അതെ ഭയങ്കര മഴയായിരുന്നു ഇപ്പ രാവിലെ തെളിച്ച ഒണ്ടായിരുന്നു അങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു വൈകിട്ടത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞാ
കാപ്പി കുടി ഒക്കെ എപ്പഴേ കഴിഞ്ഞിരിക്കുന്നു
ആ എന്താ ഇണ്ടാക്കിയേ
ഞാന് ഇന്നിപ്പോ എന്താ പ്രത്യേചൊന്നുല്ല നമ്മള് മോൻ സ്കൂളിന്ന് വന്നപ്പോ അവന് വേണ്ടിട്ട് ബ്രെഡ് ഇണ്ടാക്കി അതെല്ലാരും കൂടെ കൂടി കഴിച്ചു
ആ അങ്ങനെ കാപ്പി കുടി കഴിഞ്ഞു വീട്ടിലാരെ ക്കെണ്ട് വൈഫും മോനൊക്കെയാ
ആ വൈഫ് പിന്നെ ഒരു മോന്ണ്ട്
ആഹ് എന്താ ഏ ജോലി എന്താ ചെയ്യുന്നേ
ഞാൻ വിദേഷ്ത്തായിരുന്നു കുറേ നാള് അത് കഴിഞ്ഞിട്ട് നാട്ടില് വന്നു നാട്ടില് വന്നിപ്പ ഇങ്ങനെ നിക്കയാണെന്ന് പിന്നെ എന്തെങ്കിലോക്കെ ജോലികള് ചെറിയ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്
ആ ഇപ്പൊ വെക്കേഷൻ ടൈമ് ആയിരിക്കും
വെക്കേഷന് അല്ല നമ്മള് ഈ കഴിഞ്ഞ ഇടെല്ണ്ടായ യുദ്ധവും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട നമ്മളെ ജോലി കൊർച്ച് കാലത്തേക്ക് ലീവില് വന്നതാണ് പക്ഷേ നാട്ടിൽ തന്നെ എന്തെങ്കിലോക്കെ നോക്കണന്നുണ്ട് ഒട്ണെ ഒന്നും തിരിച് പോവുന്നില്ല എന്തായാല് ഇവിടെ ഇണ്ടാവും നാ ട്ട്ല്ണ്ട് അപ്പോ അങ്ങൻത്തെ കൊർച്ച്‌ ചെറിയ ചെറിയ എന്തെലും ജോലികൾ അന്വേഷിച് നടക്കുന്നു
നിങ്ങടെ ജോലീനൊക്കെ ബാധിച്ചിട്ടുണ്ടോ യുദ്ധം അങ്ങനെ എന്തെങ്കിലും കൊഴപ്പങ്ങളൊക്കെ ഉണ്ടോ
അവ്ടെ സത്യം പർഞ്ഞു കഴിഞ്ഞാ അവ്ടെ എല്ലായിടത്തും തന്നെ ബാധിച്ചിട്ട്ണ്ട് ഓ ജോലികളൊക്കെ കൊറഞ്ഞു ആ നല്ല രീതിയിലന്നെ ബാധി ച്ചിട്ടുണ്ട്
ഓ അപ്പ ഇനിയിപ്പം നിങ്ങള് തിരിച്ചു പോവുന്നൊന്നുല്ല എങ്ങനെയാ
ഞാൻ കൊറെ കഴിട്ടേള്ളൂ എന്തായാലും ഇപ്പൊ ഇതിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ എന്താകും എന്നുള്ള നോക്കിട്ട് ഏ അത് അതൊക്കെന്ന് തണുത്തെന് ശേഷം പോവാന്നുള്ള ഒര്
ഇപ്പ ഏകദേശ തീരുമാനക്കെ ആയല്ലോ യുദ്ധത്തിന്റെ അങ്ങനെ ഇവര് കരാറ് ഒപ്പ് വെക്കെയൊക്കെ ചെയ്തല്ലോ അപ്പ നിങ്ങക്ക് ജോലിക്കൊക്കെ എന്തെങ്കിലും തടസ്സം വരോ
ഇല്ല അത് അതി ജോലിക്ക് തടസ്സങ്ങളൊന്നുല്ല ഇപ്പഴാണെങ്കിലും ജോലിക്ക് തടസ്സങ്ങളൊന്നുല്ല പക്ഷെ. ഏ അവ്ടെ എന്താ പറയാ ജോലിയുടെ മാർക്കറ്റ് ഒക്കെ കൊറഞ്ഞു അപ്പം. വളരെ കുറവാ ജോലികളൊക്കെ. അതേപോലെ ന്നെ കിട്ടുന്ന ജോലികളാണെങ്കില് അയിന് ശമ്പളം കൊറഞ്ഞു ആള് ഒരുപാട് പേര് ഫ്രീ ആയി ഇപ്പോ അപ്പൊ അതുകൊണ്ടിങ്ങനെ കൊറെ പ്രശ്നങ്ങള്ണ്ട്. ഏ പിന്നീ കരാറ് ഒപ്പിട്ട് ഒത്തുതീർപ്പായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് മൊത്തത്തിലൊന്ന്. ഒ പ്പണായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കും അറിയില്ല എന്താണ് ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് നമുക്കറിയില്ലോ?
ഉ യുദ്ധം ശരിക്കും മിഡില് ഈസ്റ്റിനെ ഭയങ്കരായിട്ട് ബാധിച്ചു ലെ
അതെ നല്ല രീതിയില് ബാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ.
നിങ്ങള് എന്ന യൂറോപ്പ് ഒന്നും നോക്ക്‌ണില്ല ഇപ്പൊ ഒരുപാട് ആളുകള് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ
എനിക്ക് സത്യം പറഞ്ഞ നാട്ടിൽ തന്നെ നിക്കണം ന്നാണ് താല്പര്യം. യൂറോപ്പിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞമ്മുടെ. ഫാമിലി ഒരു സ്ഥലത്ത് നമ്മള് വേറൊരു സ്ഥലത്ത് അങ്ങനെ നൽക്കുന്നതിനോടൊരു ഏഹ് യോജിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഓഹ് ഞാൻ കൂടുതലും നാട്ടിൽ തന്നെ നിക്കണം ന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഏഹ് പിന്നെയും പറഞ്ഞ പോലെ നാട്ടില് ഇപ്പൊ ഒരു പരിപാടി തൊടങ്ങി വിജയിക്കുവോ ഇല്ലയോ ന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ് ഇപ്പം ഒരു ഏഹ് സ ഒരു ഡൗട്ടിലിങ്ങനെ നിക്കുന്നത് അതെ അതെ
ആഹ് ആഹ് നല്ലതാ എന്തായാലും നാട്ടില് സെറ്റിൽ ആവണേ നല്ലത് ഈ വിദേശത്ത് പോയി കഴിഞ്ഞ കുടുംബവും പിള്ളേരും അവർക്കൊന്നൊരു. അറിയില്ലാതായി പോവും എന്ന്ട്ട് ഞാൻ ഇപ്പം അച്ഛനാണെങ്കിലും. ആഹ് കൊച്ചും അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധ ഇല്ലാണ്ടായി പോവുലോ ആഹ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ.
ആഹ് അല്ല ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷനെ ശരിക്ക് പറഞ്ഞാ ഭയങ്കര കൊറവാ നമ്മളീ ഈ ഫോൺ വഴി മാ ത്രം അവിടെ ചെന്നിട്ട് വിളിക്ക ഏ എന്നും വൈകി മറ്റും രാവിലെയും ഫോണിൽ മാത്രം മിണ്ട മക്കളാണെങ്കിലും ഫോണിൽ മാത്രം കാണുന്നു.
അതെ അത് വല്യൊരു കൊഴപ്പാ പിന്നെ ആണെങ്കിലും. ഇപ്പൊ വൈഫ് ആണെങ്കിലും. ഏ ഓർ കൊറേ കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇപ്പ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ പ്പോട്ട് ഇണ്ടാവൂല്ലോ? അങ്ങനെയൊക്കെ കാര്യങ്ങള്ണ്ടാവും ആ നല്ല കാര്യം. ഉം നാട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ നോക്ക് ഇപ്പൊ ഒരുപാട് ബിസിനസ്സും. ഏ ആ ഓൺലൈൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ?
അതെ നാട്ടില് അതെ നാട്ടില് എന്തെങ്കിലും പരിപാടികള് ഏഹ് ചെറുതാണെങ്കിലും നോക്കണംന്നുണ്ട് ഏഹ്
എല്ലാ ആൾക്കാരും ഏഹ് സ്വന്തം ആയിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങുന്നു. ഏഹ് അതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പാല്ലോ ഇപ്പ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും ഇപ്പ വാട്സ്ആപ്പ് വഴിയാണെങ്കിലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ വഴിയാണെങ്കിലും ചെറുകിട ക ച്ചോടങ്ങളൊക്കെ ആൾക്കാർ അതുവഴി ഉപയോഗി
ആഹ് അതെ അതെ അതെ അ ഞാന് ഇ സോഷ്യൽ മീഡിയ വഴി എന്നുള്ളതും സത്യം തന്നെയാണ് ഇപ്പം. മാർക്കറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങളെല്ലാം. പക്ഷെ നമുക്കൊരു ഒരു കാര്യം തുടങ്ങാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല അതുകൊണ്ട്
ഏഹ് പിന്നെ ഇപ്പൊ പലതരം ലോണും അവൈലബിളാന്നെ എനിക്ക് തോന്ന്ണു കൊറേ ഇപ്പം പ്രധാനമന്ത്രിടേയെക്കെ മുദ്ര ലോണ് അത് പ്രവാസികൾക്കൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ കൊറേ ഏഹ് ബെനഫിറ്റ് ആ
ക്കെലൊക്ക നമ്മള് ചെയ്തിട്ടുണ്ടെങ്കില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്ക നമുക്ക് ആ പ്രവാസികൾക്കായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ലോണുകളൊക്കെ കിട്ടാൻ എളുപ്പാണ് പക്ഷെ ഈ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ചെറികിടവായിട്ട്ള്ള എന്തെങ്കിലും തൊടങ്ങുമ്പൊ നമ്മടെ കയ്യിൽ നമ്മടെ ഒരു ബേക്കപ്പ് എമൗണ്ട് വേണം അതേ പോലെ അല്ലെങ്കിൽ റണ്ണിംഗ് കോസ്റ്റ് റണ്ണിങ്ങിനുള്ളൊരു പൈസ നമ്മുടെ കയ്യിലും നമ്മൾ ലോൺ എടുക്കുന്ന പൈസ മൊത്തം ബിസിനസിലേക്ക് എറക്കി പിന്നെ നമ്മള് ഇതൊരു ഓഹ് സക്സസ്സിലേട്ട് എത്തുമ്പൊ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലേട്ട് എത്തുന്നെങ്കിൽ ആഹ് എടുക്ക്ന്ന സമയം അത് അവരെ ഓടിച്ചുകൊണ്ട് പോകാൻ ഒള്ളരിത് വേണ്ടേ അപ്പോ നാമ്മൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ഒരു ചെറിയൊരു പേടിയുണ്ട് കാര്യ പറഞ്ഞ് തൊടങ്ങുന്നേനായിട്ട്. അപ്പോ അങ്ങനെ നിക്ക്‌ന്നു
ചെറ്കിട പരിപാടികളൊക്കെ നോക്കുവാണെങ്കി ഇപ്പ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളോ ഇപ്പ നാട്ടിലൊക്കെ മൊത്തം മഴേണല്ലോ ഹ ഹ അങ്ങനെയൊക്കെ നോക്കാൻ പാടില്ലേയ്ര്ന്നൊ
ആ അതൊരു ഒരു സീസൺ അനുസരിച്ചിട്ടുള്ളല്ലേ
ആ സീസണിൽ ഇപ്പ പല നല്ല കാര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാ പിന്നെ എല്ലാം ചെയ്യാൻ നമുക്ക് ഒരു മനസ്സ് വേണം ഇപ്പ നാട്ടിലിപ്പം ശെരിക്കും ഹ മഴക്കാലത്തൊക്കെ ആൾക്കാര് ചെയ്യ്ന്നത് ഈ കൊട റെെയിൻകോ ട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പരിപാടി നോക്കും പിന്നെ വേനൽ ക്കാലമാണെങ്കി സുഖ കൊറേച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നടന്നാ മതി പിന്നെ ഇപ്പഴൊക്കെ നമ്മുടെ ഇവിടെ ചെറുകിട ഇതെന്നുള്ള രീതിൽ കാണ്ന്ന റമ്പൂട്ടാന്റെ ഭയങ്കര സീസണണല്ലോ അപ്പ ഈ വഴിയോര കച്ചവടന്ന്ള്ള രീതിയില് അവരും മൊ മൊത്തത്തില്
അത് ഒരുപാട് ഇപ്പൊ റോഡില് എറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാണ്ന്ന്ണ്ട് നാട്ടിലേക്കൊക്ക പോകുമ്പൊ സമയത്ത് ഒരുപാട് കാണുന്നുണ്ട് ഞാൻത് മെയിന ആയിട്ട് ഇപ്പം അത് ഒരുപാട് കച്ചവടം നടക്കുന്നൊരു
ആ ഞങ്ങടെ ഇവിടെയൊക്കെ എന്താ ചെയ്യ്ന്നെ വെച്ച് കഴിഞ്ഞാ ഡ്രാഗൺ ഫ്രൂട്ട് ആഹ് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ ഇതൊക്കെ വഴിസൈഡിൽ വെച്ചിട്ട് വിക്കിന്ന്ണ്ട് ശരിക്കും പറഞ് കഴിഞ്ഞാ ചെറിയ പിള്ളേരില്ലേ കോളേജൊക്കെ ഉള്ള ഓൺലൈൻ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് അവര്ടെ വെക്കേഷൻ സമയം സ്പെൻഡ് ചെയ്യ്ന്നത് ഇങ്ങനെ ഏ എതെങ്കിലും ഒരു പറമ്പി പോയിട്ട് കൊറച്ച് ഇതിനുള്ള ഒരു വെല പറഞ്ഞെടുത്ത് അങ്ങനെ വിക്കും അതവര് നല്ല വെലയ്ക്ക വിക്ക്ന്നത് എനിക്ക് തോന്നുന്നു അതൊക്കൊരു ഓ നല്ല പരിപാടി ആയിരിക്കും പിന്നെ ഇപ്പൊ നിങ്ങള് ചെയ്യുന്നേ നല്ലാട്ടോ ഞാൻ പറയുന്നെ ഇതൊക്കെ ഒരു ഐഡിയന്നുള്ള രീതിയി ഞാനി ഇങ്ങനെ പറഞ്ഞുനൊള്ളു ഞാനിങ്ങനെ വീട്ടിലിരുന്നി ഇങ്ങനെ ചിന്തിക്കും ഉം നമ്മുക്കും ഇതൊക്കെ ചെയ്ത എന്താ ആഹ് അന്നൊക്കെ ഇങ്ങനെ ഞങ്ങള് ചിന്തിക്കാറുണ്ട് ഞാനും അനിയനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്
ആഹ് അതെ അതെ നല്ല കാര്യം തന്നെയാണ് അതെല്ലാം
ഏഹ് പിന്നേ പല ആള്കൾക്കും പലതും ചെയ്യാൻ മടിയാ ഇന്നത്തെ കാലത്ത് അവരൊരു ഇതിനാത്ത് നിന്നിട്ട് അവർക്ക് വേറെ കാര്യങ്ങളിലേക്ക് മാറി ചെയ്യാൻ അന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ നല്ലൊരു ജോലി ചെയ്തൊണ്ടിരുന്ന ആളാണല്ലോ ഞാന് ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ് കഴിഞ്ഞാ സമൂഹത്തിൽ എന്റെ വെല കുറഞ്ഞുപോവു എന്നുള്ളൊരു ചിന്ത പൊതുവേ ആളുകൾക്ക് ഇണ്ടെന്നോന്നു അപ്പ അങ്ങനെ
അത്ഇണ്ടാ അത് അതിന് മെയിൻ ഒരു കാരണവും നാട്ടുകാരും ശരിയല്ലല്ലോ നാ ചോദിക്കാൻ തൊടങ്ങും. നാട്ടുകാർ ശരിയല്ല എന്നന്ന് ഉദ്ദേശിച്ചത് നാട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്തായി. പോയില്ലേ
അല്ലെ ആഹ് പിന്നെ ഈ പൊതുവേ ഗൾഫ് കാരന്മാർക്ക് ഒര് ഇത്ണ്ടല്ലോ അവര് ഭയങ്കരായി ട്ട് വല്യൊരു ഇതല്ലല്ലോ ആളുകൾ കാൺണേ അവർക്ക് ഇണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആൾക്കാരാരും ചിന്തിക്കുന്നു ഇല്ല ഇപ്പൊ നമ്മുടെ അട് ത്തൊക്കെ പ്രവാസികൾ ഇണ്ട് ശരിക്കും അവര് അവിടെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടും എൻ്റെ കു ടുംബത്തിലൊക്കെ ഉണ്ട് അവര് ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അവരി ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നേ പക്ഷെ പൊറമെ ആളുകളുടെ സം സാരം വരുന്ന എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാൽ ഓഹ് അവന് ഒരുപാട് പൈസയ്ണ്ട്. കണ്ടോ അവരുടെ കുടുംബം കണ്ടോ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾള് ഇപ്പൊ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനും പറ്റില്ല. ആഹ് ഇങ്ങനെ പാഴം ചൊല്ലായിട്ട് പറയൂലോ ആയിരം കൊടത്തിന്റെ ഭാഗം കൂടി കെട്ട പക്ഷെ ഒരു മനുഷ്യ ന്റെ വാ മൂടി കെട്ടാൻ പാടാന്ന് പറയൂല്ലോ അതുപോലെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ജോലി നോക്കുക ട്രൈ ചെയ്യുക ബിസിനസ്സിലേക്കൊക്കേയാണെങ്കില് എറങ്ങ പിന്നെ ബിസിനസ്സ് ഈ പറയുന്ന പോലെ ഭയങ്കര ധൈര്യം വേണം ഉം
അല്ല നമുക്ക് അത്ര പെട്ടെന്ന് ങ്ങനെ ചാടി എറങ്ങാൻ പറ്റില്ല ഇത് നമ്മള് ഈ ഒന്നാമത് നമ്മള് നാട്ടിൽ ഇല്ല അപ്പോ ഇപ്പോഴത്തെ ൻ്റെയൊരു മാർക്കറ്റ് എന്താണ് ഏതാണ് നല്ലത് മ്മള് കുറേ കാര്യങ്ങളൊക്ക നോക്കിട്ട് ട്ടാനേറങ്ങാൻ പറ്റുവൊള്ളു ചാടിപ്പെടച്ച് നമ്മൾ എറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലെ ചെലപ്പോ അത് ഭയങ്കര ചെയ്യും പിന്നെ ഈ പറഞ്ഞ മാതിരി ചെറിയ ബിസിനസ് എന്തായലും ആണെങ്കി നമുക്ക് ആം ലോസ് വന്നാൽ പോലും നമുക്ക് തള്ളി നീക്കാവുന്നൊള്ളെങ്കിൽ അങ്ങനെയുള്ള എന്ത്
കൂട്ടുകാരൊക്കെ കടകളൊക്കെ തൊടങ്ങിട്ടുണ്ട് അവര്ക്ക് ഇപ്പം മെൻസ്വെയർ ആയിട്ടും ആഹ് പിന്നെ ലെ പിള്ളേരുടേം ഒക്കെയായിട്ടും ആഹ് ഡ്രെസ്സിന്റെയെക്കെ അങ്ങനെയൊക്കെ തൊടങ്ങിട്ടുണ്ട് പിന്നെ വേറെ കോഴിഫാം ഉള്ള ആളുകളുണ്ട് അതൊക്കെയാണ് ഇപ്പൊ നാട്ട എന്റെ പരിചയത്തിൽങ്ങനെ നടന്നേ പിന്നെ പിന്നെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാശയാട്ടോ മീൻകച്ചോടം കാരണം അത് കൊറ ച്ച് എടുത്തോണ്ട് പോയി കൊണ്ട നടന്ന് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല മെച്ചമാന്ന് തോന്നിട്ടുണ്ട് നമ്മുടെ ഇതികൂടെയൊക്കെ ഒരു ചേട്ടൻവരുന്നുണ്ട് കാര്യം പറഞ്ഞ പുള്ളി ഒരു പെട്ടി കൊണ്ട് ണ്ടേ വരാറുള്ളൂ പക്ഷെ പുള്ളിക്ക് ഒരു ദിവസം ഒരു ആയിരം രൂപയുടെ വരുമാനം പുള്ളി ഉണ്ടാക്കുന്നുണ്ടെന്നാ പറയുന്നേ
അല്ല അത് ശരിയാണ് അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഈ പെട്ടന്ന് നമ്മള് ഇങ്ങനെ വിദേശത്ത്ന്നൊക്കെ വന്ന് പെ ട്ടന്നങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ചാടിയെറങ്ങാൻ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുല്ലോ
അതെ അത് ശരിയാ അതാ നമ്മള് കൊഴപ്പില്ല എന്തായാലും നല്ല പോലെ കാര്യങ്ങളൊക്കെ വരട്ടെ അന്നാ ശെരിയന്നാ ഞാൻ പിന്നെ വിളിക്കാം
ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി താങ്ക് യു